ഹലോ ആഹ് കേൾക്കണില്ലേ? ആഹ് ഞങ്ങളൊക്കെ ആദ്യ ഉ്മാരി എടിക്ക് പോവുമ്പോളേ ഒന്ന രണ്ടാംപെരുന്നാള് മ്മാന്റെകുടിലയിക്കാരം അന്ന് പിന്നെ എല്ലാരും തേ മ്മാരെന്നെ പത്ത് മക്കളാണ്
ആ ആഹ്
ആ ഓര് ഏയ് പെണ്ണു ആ ഏയ് പെണ്ണും മൂന്നാ ന്നാണും അയീ എഴ് പെണ്ണുങ്ങളും ഓലെ മക്കളും കൂടിയാ തന്നെ ഒരു കല്യാണത്തിന്ള്ള ആൽ
ഉം
അന്നൊക്കെ അങ്ങനൊരു രസാണല്ലോ ഇപ്പൊന്നും അത് ഇല്ലന്നെ ഇപ്പൊക്കെ രണ്ടും മൂന്നും മക്കള് അത് വേറെ വൈ ബന്നേണ് അത് അന്ന് ന്നർഞ്ഞ്കഴിഞ്ഞാ അങ്ങനെ പോകുമ്പോ എല്ലാരും ഒരു അടുപ്പോം അതേമാതിരിക്ക് സ്കൂൾ പൂട്ടു മ്പളുംതന്നെ എല്ലാ മൂത്തമ്മാരോടിം പോയിങ്ങാ രണ്ടൂസം നിക്കും എല്ലാരും പാടെ കൂടിക്കാണ്ട് അതൊക്കെ രസ സാണ് ഇപ്പോളൊന്നും എവിടെ പോണ് കുട്ട്യാളൊക്കെ ആഹ് ഫോണ് കാണാ വേറെ ഒന്നും വാണ്ട ഒര് ഫോണ്
ആഹ് അതന്നെ ഉം ഓൽക്കയ്ന് ആരേം കാണും വേണ്ടാ
അതാണേയ് ഓൽക്ക് പ നമ്മക്കൊക്കെ പറഞ്ഞ നമ്മള ഉമ്മാ ടെ കുടുംബത്തിത്തി എല്ലാ കുടുംബത്തെ ആൾക്കാരെ അറിയാ പക്ഷേ ഈ കുട്ട്യാൾക്ക് പോലും അതറിയില്ല
ആഹ് അതന്നെ ആരിം അറിയില്ലല്ലോ
മറ്റേ ഓല്ക്ക് ഒരു ഫോണും ഒരു ലോക ആ ഒരു ലോകാണ്
അതല്ലോ വീടിന്റെ ഉള്ളിൽ വീടിന്റെ ഉള്ളിലെന്നെ ആരേലും വന്നാലും ഒരു എ ഒന്ന് വരെ ഓരെ കാണാൻ വരെ വർത്താനം പറെ ഒന്നുല്ലല്ലോ ഓല് ഫോണായിട്ട് ഇവിടെ കുത്തിരിക്കാന്നല്ലാതെ കാണന്നില്ല വര്ന് ആരവരനൊ
ആഹ് അതാണെ മറ്റേ ഇപ്പൊ കുട്ടി മറ്റേത് ന്ന് പറഞ്ഞ ഓരോ കളികളും കളിച്ച് അങ്ങട്ട് കളി ക്കാൻ പോയ്റ്റും ഇങ്ങോട്ട് വന്നിട്ടൊക്കെ അങ്ങനെ
ഞാനും പറയതൊക്കെ ഞങ്ങളൊക്കെ മണ്ടി കളിക്കുവേന് ഈ പ്രായ ത്തിലൊക്കെ വീട്ടില് നിക്കൂലല്ലോ സ്കൂളൊന്നില്ലാഞ്ഞാലങ്ങു
അല്ല അ ഞമ്മ ഞമ്മള് സ്വന്തം വീട്ടിലുണ്ടാവൂല്ല
ആഹ് അടുത്ത വീട്ടിലങ്ങനെ പോയങ്ങനെ പലേ കളി കളിക്കലേ നി അഅ് രസേനി ആ കാലം
അതൊക്കെ രസാണ് അന്ന് അതൊക്കെ ഓർത്ത് ഇരിക്കാനും തന്നെ പിന്ന പിന്നീട് നമുക്ക് പറഞ്ഞു കൊടുക്ക ക്കാനൊക്കെ രസാണ് ഇപ്പത്തെ കുട്ടികൾക്ക് എന്താ ഒരു ലോകോല്ല ഒരു ഫോണ്.
ഓൽക്കാന്ന് പറഞ്ഞാലും മനസിലാവൂല അത് ഓൽക്ക് അത് പിന്നെ ഓ എന്ത് ഓൽക്ക് ഓലങ്ങനെ അവൊന്നും കേക്കൂല
ആഹ് സ്കൂൾക്ക് പോവുമ്പോ ആ സ്കൂള്ട്ട് വരോളം ഇണ്ടാവു ആ അ അവിടെ ആ ഒരു ഇ ത് സ്കൂള്ക്ക് ഉച്ചക്ക് കളിക്കാൻ പറ്റണ സമയ ഇണ്ടാവും. അല്ലാതെ പിന്നെ ഇബടെ എ ടുത്ത് പിന്നെ ആദ്യത്തെ മാരിന്ന് പറഞ്ഞമാരി നമ്മള് കുട്ടിളെ ഒഴിച്ച് വിടൂല്ല
ആഹ് അതാണ് അഅ് പേടി ആണ്.
പേട്യോണ്ടാണ് കാല കാലം പോയതോണ്ടാണ് പോക്കോ പോക്കോണ്ടാണ് മറ്റേത് ന്നറഞ്ഞ പോലെ എല്ലായിടത്തുടെയും കളിച്ചാനും അങ്ങനെ ഒഴിഞ്ഞണ്പോവും പേടിച്ചണ്ട ആവശ്യല്ല
എവിടാന്നള്ളതില് ഞമ്മള് തെരഞ്ഞു പോവൊന്നില്ല നട ക്കൂല ആരൊന്നും. അങ്ങനെ വരുംന്ന്ള്ള ഒരു ത്ണ്ടാവും ഇപ്പ അങ്ങനെല്ല മ്മുക്ക് ഒരു മി നിറ്റ് കാണാഞ്ഞ ബേജാറാ മക്കളെ
യാണ് എന്ത എന്ത ആയിന്നറ അങ്ങനെയാണ് കാലം പോണത് ആരീം സ്വന്തം വീട്ടില്ള്ള ആൾക്കാരെ പോലും വി
ആ പിന്നെ സ്വന്തം വീട്ടിലന്നെ ഇട്ട് പോവാൻ പേടിയ ആരടുത്ത് യടുത്ത് നമ്മളില്ലാതെ അങ്ങത്തൊരു ഇതായി
ആ ഇപ്പൊ കണ്ടില്ലേ ഒരു വയസ്സാ ചെറിയ കുട്ടീനാണ് കൊന്നത്. കാമുകന് വാണ്ടീട്ട്
അവ എന്താ പ്പലെ ഉപ്പയാണ് ല്ലത് എന്തും ചെയ്യാന് തോന്നും അങ്ങനത്തൊരു മനസ്സട് ആവന്നെ
അതാന്നെ പ്രേമത്തിന് കണ്ണും മൂക്കൂല്ലാന്ന് പറയണ് ണാല്ലോ അതേമാർക്കാണ് ഇപ്പ ക്കെ
അയന്നെ സ്വന്തം ഇമ്മാർക്ക് അങ്ങനെ ഇണ്ടേ പിന്നെപ്പോ വേറള്ളോര് ചെയ്യണത് നോക്ക പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
പറഞ്ട്ട് കാര്യല്ല അതാണ് ഓലക്കന്നെ എ തോന്നല്ല ആ കുഞ്ഞി മക്കളൊക്കെ മൊഖത്ത് നോക്കീട്ട് ചി തോന്നുന്നുണ്ട്
ഭയങ്കരമായിട്ടല്ല ആ വീഡിയോ ഇങ്ങനെ എപ്പോഴും അത് കാണ ഭയങ്കരല്ല
രണ്ട് കൈയും ഒടിഞ്ഞങ്ങാണ്ട് പിന്നെ അതുപോലെ തന്നെ ജനല് പ്രസവിച്ചാണ്ട് ജനല് ഉള്ളു കൂടെ ഇട്ട്ക്ക
അത് ആ ഒരുപാട് ഉണ്ടല്ലേ അതല്ലല്ലോ എന്ത് ചെയ്താലോരു ശി
ശിക്ഷയല്ല പേടിക്കാനില്ലാതാണ് പിന്നീം പോൽക്ക് ജീവിക്കാനുള്ളരു മെെയിന്റ്ണ്
അയിനൊക്കെ സൗദിയില് ആവണം എന്നാ പിന്നെ കൊന്നോൽക്ക് കൊന്ന ശിക്ഷ ആ കിട്ടും ഇവിടെ ആർക്കും എന്ത് ചെയ്യ്താലും കൊറച്ച് പൈ സ ഒണ്ടങ്ങി ഇറങ്ങാവ അതെ നല്ല പരിപാടി അതുകൊണ്ടണിപ്പൊ അങ്ങനെ നടക്കണു
അതുകൊണ്ടാണ് ഞാൻ നടക്കണത്
വേറെന്താ
ന്താ മഴൊന്നും ഇല്ലല്ലോ
മഴല്ല അപ്പ ഇങ്ങനെ ചെറുതായിട്ടൊരു മൂടല് വെരിണ്ട് ഇത് നല്ല വെളിച്ചെയ്നി
ആ അവിടെല്ല വെയിലുണ്ട് കാരണം നല്ല വെയില് അതുകൊണ്ട് ഡ്രസ്റ്റാളക്കെ ഒന്ന് ഒണക്കാന്
ആ ഞാന് നാലീസായിട്ട് മഴായിട്ട് ഒന്നായിട്ട്
അതാണ് ഈ സ്കൂൾക്കൊക്കെ പോകുമ്പോ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ഈ ആൺകുട്ടിളെ ഡ്രസ്സണ് ഉണങ്ങി കിട്ടാ പണി ഓല പാന്റിന്റെ അര ഓല പാന്റ് പാന്റാള് ഉണങ്ങി കിട്ടാൻ അവല പേ ആ പേ ധാനവാണി
വാഷിംങ്ങ് മിഷനി ഇടല്ല
ഒരു യൂണിഫോം ഇപ്പോൾ സ്കൂൾ തുറന്നായതോണ്ട് യൂണിഫോം ഈ യൂണിഫോമ് കിട്ടിയതായി തുടങ്ങണം എന്നാലേ പോലതോ ഒന്ന് ശരിയാവുള്ളൂ
ഫോമ്മ് ഇവിടെ അടിച്ചാ കൊടുത്ത് ഇനി കിട്ടീട്ട് വേണം
ആ ആ ഇങ്ങള് അടിക്കൊ -
ഞാന അടിക്കൊക്കെ ചെയും ചെലപ്പോ കറക്റ്റ് ആവൂല മക്ക അങ്ങനെ ങ്ങനെ അടിക്കലൊന്നുല്ല പഠിക്കണേ ഒള്ളൂ ചെറിയ കുട്ടികളായാന്നൊക്കെ അടിച്ച് നി ഇപ്പം വെല്ലിയോള് ഉമ്മച്ചി അടിക്കണ്ടാറി കഴിഞ്ഞ പ്രാശ് പക്ഷെ ഞാനാ അടിച്ചെ ഓ ഇന്തൊക്കെ അത്ര ഷോൾഡർ ചെല ഇപ്പ അപ്പോ
നമ്മളാണ് ഇത് അവിടൊക്കെ
ആ അപ്പൊ ഇനി ഒത്തിര പ്രാവശ്യം പിന്നെ അടുത്ത് കൊടുത്ത് മ് ഇങ്ങൾ അടിക്കു
ഇല്ല ഞാൻ ഞൻ നമ്മ ഇതേമാതിരി ചെറുതായിട്ട് മുട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാെ യൂണിഫോമൊന്നും അടിക്കലില്ല
ആ പഠിച്ചാലക്കെ നമ്ക്ക് കാര്യാണ് ഒരു നമ്മളെ മ മക്കളെതെങ്കിലും അടിക്ക
ഈ അടിക്കൂലിയാണ് സഹിച്ചാൻ പറ്റാത്തത് ഇതൊരു നല്ല അടിക്കൂലിണ്ടേ
യൂണിഫോമിന് തന്നെ വേണം നല്ല സഖ്യ അപ്പൊ പിന്നെ വേറെഉള്ളയ് നോക്കെ
പാന്റിന് മാത്രംഒരു പെയിന്റിന് മാത്രം മുന്നൂറ്റി അമ്പത് അടി കൂലി പിന്നെ ഷർട്ടിന് ഇരുന്നൂറ്റിമ്പത് അതാണ് ആ ഈ യൂണിഫോമിന്റെ സീലൊക്കെ അല്ല വെല അടിക്കൂലിയാണ് വെല
ആ അതാണ്
സൂര്യൻ സഹിക്കാൻ പറ്റാ
മ്മ്
എന്തായാലും രണ്ട് കൂട്ടം എന്തായാലും വാണ്ടേ യൂണിഫോമ്
അതന്നെ
പിന്നെ ഇക്കുറി പ്രാവശ്യം സ്കൂള് തൊർ ക്കലും ആ പ്രാവശ്യ സ്കൂള് ഒ ർക്കലും അതുപോലെ തന്നെ പെരുന്നാളൊക്കെ അതാണ് ഒക്കെ ഒരുമ എല്ലാരെയാണ് ബാധിക്കും നല്ലോണം
ആഹ അതന്നെ ഇവിടെക്കെ അങ്ങനന്നെ നിവിടെ നാലാളുണ്ടല്ലോ
ആഹ നാല
പി മക്കളോണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഓൽക്കാർ കിട്ടന്നെ വേണ്ടിരു ചെറുതും വലുതൊക്കെ സൈ
സെ്യമാണ് അപ്പൊ ഒരാൾക്ക് വാങ്ങിക്കൊടുത്ത ഒരാൾക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ ഓലെ പരാതി അതും വേറെയാണ്.
അതാണ് ചെറിയല്ലാടല്ല വല ലി
ആഹ ഓലക്കക്കറ മുന്നില്
ക നമ്മള് നമ്മള കൈണ്ടോ ഇല്ലേൊന്നും ഓര് നോക്കൂല അവ വേണോ നമ്മള് നമ്മക്കരു സങ്കടം മക്കക്ക്
അതാണേ പിെരണാക്ക് ഇല്ലെങ്കിലും ക പിന്നെ സ്കൂൾ വറക്കണം അത് ഒഴിവാക്കാൻ പറ്റ
ആ ര ഏത്ും ഒവാക്കാൻ പറ്റൂല അപ്പൊ പിന്നെ അങ്ങനെ കൊറെ കട അഡ്ജസ്റ്റ് ചെയ്ത് എന്നതാലൊക്കെ ഷാറായങ്ങട്ട കഴിഞ്ഞെ വെരും സ്കൂൾന്ന് പറഞ്ഞ എാളും കഴ
അതാണ് എന്താ വില വലപ്പല്ലേ നാട്ടിലില്ലേ എന്താ
ആ നമ്മടെ നാട്ടില തന്നെ അത് പിന്നെ അറബി കോളേജ് പഠിപ്പിക്കാം
ആഹ ആഹ അത് എവിടെ എവിടെയാണ്
അവിടെ കൊറച്ച് കിട്ടാണ്
ഉം ഉം
കൊറച്ച് പോണം. പിന്നെ എന്നും വരൂല അവിടെ നിക്കലാ. ഇന്ന് വൈ വൈകിട്ട് ഇട്ടൊക്കെ വരും വ്യാഴാഴ്ച. അങ്ങനെ വരും ആ വെള്ളിയാഴ്ച ലീവാ
ആ ആ ആ ആ പിന്നെ ശനി അഴ്ച്ച ഉണ്ടാവക്കാറല്ലേ
പച്ചേ രാവിലെ പോകും അങ്ങനെ പൈസ ഉണ്ടാവുള്ളു ആഹ രാത്രി അ ദിവസ ഉണ്ടാവും
ഉം
പിന്നെന്താ വേറെ അവിടുത്തെ ഓലപ്പല്ല അവിടെ.
ആ ഉണ്ടേ ഏ നാട്ടുകൂടി തന്നെയാണ് വയറിങ്ങാണ്
ആഹ ശരി
എപ്പതിമാര് കൊച്ചൊക്കെ ചോറ്ഴിച്ചാ വന്നീ അങ്ങനെ വന്നങ്ങണ്ട് പിന്നെ അടുത്ത ആകുമ്പോ പിന്നെ അങ്ങെ വരും വില് ലോങ്ങാണെങ്ക പിന്നെ ഉച്ചക്ക് പിന്നെ ഹോട്ടല നിന്നൊക്കെ കഴിക്കും പിന്നെ മൈരിബി ആവുമ്പോക്കെ വരും
ആഹ വരുമ്പോം പിന്നെ ഫുഡ് വേണ്ടിര
ആഹ ഫുഡ് വേണ്ടിരും
ഉ ആ ഉലന്ത ചപ്പാത്തി അങ്ങനൊക്കെ വണോ രാത്രി
ഏ ഏത് വേണ്ടാ
ആഹ
ചോറ്നെ കഴിക്കും എന്നാലും ചപ്പാത്തി ഉണ്ടാകും ഞങ്ങള്ൾ ഇളൽക്ക് വടോൽക്ക് ഷുഗർ ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കും
ഉം അ ശരിരി
പണി കഴിഞ്ന്നു കഴിഞ്ഞാ പിന്നെ കുളി നിസ്കാരം കഴിഞ്ഞാണ്ട് പിന്നെ ചാടിച്ചുമ്പോ ആ പോലൊക്കെ ഒന്ന് കഴിച്ചു ഓ ച്ച
ആഹ ആ ശരി
അതൊരു പണിയാണ് ഈ മരിപ്പിന് പോക്ക് ഉ അതൊരു എടങ്ങേറടിച്ച് ആന്ന് അതൊരു അടങ്കറട
രണ്ടെണ്ണം മൂന്നെണ്ണം ആയിരും അത് നമ്മള് പരുത്തി ഉണ്ടാക്കണ്ടേ
അതാണ് അതും പിന്നെ അഐക്കൊ ഒരു കറി അക്ക ചപ്പാത്തി ഉണ്ടാക്കിയോക്ക കറിക്കോ കറിയൊന്നും വേണ്ടേ അതക്ക് അതാണ് വല്യ വിഷയം ഒന്ന എന്നും ഒന്നാവുമ്പ പറ്റൂില്ല പിന്നെ ഈ ചപ്പാത്തിനെ ഡെലി കഴിുമ്പോ ഒരു മടുപ്പല്ലേ
ആഹ അതന്നെ
ഉം ഉം ഞാൻ പിന്നെ അത്ണ്ടാക്കുമ്പോ കൊർച്ച് പത്തിരിപ്പൊടിയും പാടെ കൂ അരിപ്പൊടിയും പാടെ കൂട്ടിങ്ങാണ്ട് മിക്സ്സാക്കിങ്ങാണ്ട് ഉണ്ടാക്കും ന്നാ പിന്നെ അത്രക്കാണ്ടാ ഗോതമ്പിന്റെ പുത്തല് വരൂലല്ലോ
ദിമ്മ പലമ്മ പര്ത്തല
പലകമ്മിം മറ്റ രണ്ടും പര്ത്തും മിഷീമിം പരത്തിങ്ങാണ്ട് പിന്നെ പലഗമ്മിം പര്ത്തും
ആഹ്
എല്ലാർക്കും വൽപ്പം മാണം
ആഹ് വല്ല വട്ടത്തിലാവണല്ലോ ഉം
നമ്മക്ക ന്നെ കഴി ക്കാവുമ്പോ ഒരു കട്ടിയല്ലെക്കാര മിഷീ ൻ പത്തിരിയാവുമ്പൊ. ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല റും മെഷീൻ പത്തിരി ആ ഞാനെന്നും പെരത്തീട്ടന്നെ ഉണ്ടാക്കല്
പ്പാത്തിൻ്റെ റസ്
ആഹ് ആഹ് ഇന്നാ ആയിക്കോട്ടെന്നാ ശരിന്നാ വിളിക്കന്നാ ആഹ് ശ